ആഹ് എന്താണ് വിശേഷം?
ഹലോ
ഹലോ കേക്ക്ന്നില്ലേ?
ആഹ് ഇപ്പൊ കേക്കാ പറഞ്ഞോളൂ എന്തെക്കെയാണ്?
ന്താ വിശേഷം?
നന്നായ്ട്ട് പോണ് ന്തില്ല കൊഴപ്പൊന്നുല്ല മഴയാണ്.
അതെ?
മഴക്കാലല്ലേ ഇപ്പൊ? ഓ ചായ പരിപാടി ഒക്കെ കയിഞ്ഞു ഉച്ചക്ക് ഉള്ളതൊ കായ് അങ്ങനെ ഇരിക്ക ഇനി കൊറെ പണിണ്ട് ബാക്കിള്ള പണിഒക്കെ ബാക്കിണ്ട്. അപ്പൊ വെറുതെ ഫോണ് ചായക്ക്ന്ന് പത്തിരി കടലക്കറി.
ആഹ് ആഹ്.
ഉം അപ്പം പത്തിരി അന്ന് മേച്ചായിട്ടൊന്നുല്ല അതേ ഉള്ളൂ അപ്പൊ അത്ണ്ടാക്കിതാ.
അത്ശെരി ആഹ്
ചിക്കനും ബീഫും ഒക്കെയാണ് മാച്ചായി വെരാ. അപ്പൊതൊന്നുംല്ലേന്ന് കൊണ്ടന്നച്ചത് ഇഷ്ടന്നുല്ല മക്കക്
ആഹ് സാധാരണ പത്തിരിയ്ക് ഗ്രീൻ പീസ് കറി
ആഹ് ഗ്രീൻപീസ് കൊ കൊണ്ടോച്ച കയിഞ്ഞിട്ട്ണ്ട് അപ്പൊ കടലെണ് ക ഉള്ളത് അപ്പൊ എന്തെങ്കിലും ഒരു കറി വേണോ ഓര്ക്ക് അപ്പം അത്ണ്ടാക്യാതാ മീൻകറി ഒക്കെ തലേന്നത്തക്കെ ണ്ടെങ്കില് ഇഷ്ടാണ് അപ്പം ഇന്നൽത്തൊക്കെ ഇന്നലന്നെ കയിഞ്ഞു അപ്പം കൊറചോള്ളെയ്നി അ അപ്പൊ അതെല്ലർക്കും ണ്ടാവുല.
അതെയ?
ആഹ് നിർബന്ധം ള്ളോര്ക്ക് അത് കൊട്ത്ട്ട് ബാക്കിള്ളോരൊക്കെ കടലക്കറിയും കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ചെലപ്പോ തേങ്ങാ പാല് എട്ക്കല്ണ്ട് ട്ടോ. അപ്പം പിനം ഉം അത് ഇഷ്ടാണ്. ആഹ് ചെറിയട്ട ചെറിയ ഓക്കൊക്കെ ഇഷ്ട തേങ്ങാപ്പാല്. അപ്പൊ എന്തെങ്കിലും ഒരു കറി ണ്ടാക്കണം കര്തി ഇൻക് എന്തെലു ഒര് കറി വേണം എന്തെങ്കിലും ഒര് കറി വേണം അപ്പം ഞാൻ കടലായാലും കൊഴപ്പല്ല തേങ്ങ ഒന്നും അര അരകുല അങ്ങനെ ന്നെ വെച്ചിട്ടുള്ളൂ കൊർ കൊറച്ച് കറി മതിയല്ലോ ഉം
അല്ല.
പിന്നെ പൊതുവേ കൊറവാണ് കടലകറി ഒക്കെ വെക്കല്. കൊണ്ടന്ന് വെക്കും ഒന്നും ഇല്ലാത്തപ്പൊ ഒന്നും ഇല്ലാത്തപ്പം ഉം ആഹ് ഇവിടെ പുട്ടിന് പഴണ്ടാവുമ്പളാണ് ഞാൻ പുട്ടുണ്ടാക്കല്.
ആഹ് ആഹ്
പുട്ടും പഴോം ഉം കറീ പൊതുവേ കൊറവാ അയ് പുട്ടിക്ക് എല്ലാർക്കൊക്കെ പഴണ്ടെങ്കിൽ ഇഷ്ടതാണ് അപ്പൊ അയ്നൻസരിച്ചാണ് ഇണ്ടാക്കല് പഴള്ള ടൈമില് പു ട്ടുണ്ടാക്ക അങ്ങനൊക്കെ ഓരോ ടൈമിലാണ് ദോശേണ് കൂടുതലും ഇണ്ടാക് ക്ക അത് പിന്നെ എല്ലാർക്കും ഇഷ്ടള്ള താണ്. ബാക്കിയുള്ളക്കെ ഏഹ് എടക്കൊക്കെ വരൊള്ളൂ. ഏഹ് കൂടുതലായിട്ടും അത് എത്ര അടുപ്പിച്ച്ണ്ടാക്കിയാലും കൊഴപ് പ്പല്ല എന്നും അതന്നായാലും വല്യ വിഷയൊന്നുല്ല.
ആഹ് ആഹ്
പിന്ന നമ്മക്കെടക്കൊക്കൊന്ന് മാറ്റി പിടിക്കണല്ലോ അപ്പൊ ഇന്നലെ പിന്നെ കരൺ അരി വെള്ളത്തിലിടാൻ മറന്നോയി അപ്പന്ന് പത്തിരിയാക്കി പത്തിരി ക്കൊക്കെ വര്ല് അങ്ങനേണ് എടക്ക് ഉം പിന്നെ മക്കളൊക്കെ പോയി ഇഞ്ഞിപ്പൊ ഞാൻ ഒറ്റക്കാണ് അപ്പങ്ങനെ മോളെ അങ്ങ അങ്കനവാടീലാക്കീ ട്ട് വന്നിങ്ങനെ ഇരുന്നപ്പോ അങ്ങനെ ഫോൺ എടുത്തിരുന്നതാ ഇഞ്ഞി ആണേ ക്കാനായേണ് എണീക്ക് പോ എണീറ്റ് പോവാൻ ഉള്ള പരിപാടിയില്ലയ്നു ഇപ്പളാണ് മെസ്സേജ് കണ്ട് അങ്ങനെ ഇരുന്നതൊന്നും കൂടി. ഇഞ്ഞി അടുത്ത പണികളൊക്കെ ബാക്കിണ്ടേയ് അടുക്കളൊക്കെ പരിപാടി കഴിഞ്ഞ് പൂട്ട് ട്ടി പോന്ന്ണ് ഇഞ്ഞ്പ്പ്ള്ള ബാക്കിള്ള പണികളൊള്ളൂ. അത് പിന്നെ പെട്ടെന്നേര് ഓരൊക്കെ ആക്കുമ്പഴേക്കന്നെ എല്ലാ കഴിയും. പിന്നാലെ പിന്നാലെങ്ങനാക്കീട്ട് ഉം ഇഞ്ഞിപ്പൊ ബാക്കിള്ള പണികളൊക്കെ കെട്ക്ക്ണ്ട്. അല്ല അത് എടുക്കാനൊര്ങ്ങിയാല് ഒരരമണിക്കൂർ മുക്കാ മണിക്കൂറോണ്ട് കഴിയും. അയ്ന്ള്ള പണിയെല്ലൊള്ളൂമ്മക്ക്.
അതെ ആഹ്
അയ്നെ വെറുതെങ്ങനെ നീട്ടി വലിച്ച് കൊണ്ടോവാന്നല്ലൊള്ളു.
ആഹ് ശരിയാ
ഉം എങ്ങനെയാലും ഒരു മണിക്കാവുമ്പഴ്ക്കെല്ലാ പണിം കഴിഞ് കുളിയൊക്കെ കഴിഞ്ഞ് അകത്ത് കയറും.
അതേല്ലേ?
ഉം കൊറേയാൾക്കാരുണ്ടോ പോവാത്തോരുണ്ട്ല്ലേ വീട്ടില് സൗണ്ടേക്ക്ണ്ട്.
ആ ഒര് മോനുണ്ട് രണ്ട് വയസായ മോനുണ്ട് ഉം
ആപ്രായത്തില് രസാണ് മക്കളെ.
അതെ അള്ളാഹ് നല്ല കുഞ്ഞിയതാണെൻക്കി ഇത്പ്പോ വലുതായപ്പാക മാറി.
ആഹ് അല്ലാ ആ ഒര് പ്രായം പറഞ്ഞാ അർക്ക് അ വെല്ല്യ ആഹ് രസാണ് ഓല്ക്കങ്ങനെ ദേഷ്യമുണ്ടോന്ന്ണ്ണി ഇള്ള കുറുമ്പന്നെ നമ്മക്ക് രസായിട്ട് ഇടുക്കാ പറ്റിയതാണുണ്ടാവാ. കൊറ്ച്ചും കൂടി കഴിഞ്ഞാ പിന്നഅ് സീരിയസായിട്ട് കുറുമ്പാട്ടലും തെറ്റലും കച്ചെറേക്കെ ഉണ്ടാവും ഇപ്പോൽക്കയിന്റെ സീരിയസറിയില്ലല്ലോ അപ്പൊ അത് രസാണമ്മക്ക്.
ആഹ് തെരിയെന്നെ.
അമ്മക്കങ്ങനെ അയിനനുസരിച്ചമ്മളായാ മതി. ഓൽക്കൻസര്ച്ച്.
ആഹ്
ഓലെ കേറലും നമ്മക്ക് ശ്രദ്ധ വാണമ്മളെ. ആ ഒരു ടൈമാണ് രണ്ട് വയസ്സ് ഏഹ് നാല് അഞ്ച് നാലു വയസരെ എന്തായാലും.
ലാ വേണം ഉം.
ഉം മോളെന്നെപ്പൊ ഞാന് മൂന്ന് വയസ്സ് കഴിഞ്ഞു അപ്പൊ അങ്ങനവാടി വിടാഞ്ഞാല്. അതൊരു പ്രശ്നാണല്ലോ അപ്പൊ ഒന്ന്. സറിയിലൊക്കെ ചേർത്തുമ്പോഴേക്ക് ഒന്ന് റെഡി ആവണെങ്കില്. അത് വിചാരിച്ചിട്ടാണ് ഞ്ഞ് ഇന്ക്കിഷ്ടങ്ങനെ ഓലെ പിന്നാലെ നടക്ക്ണതാ ചെറിയ മക്കള ഞാൻ പറയും അഹ് ഉം. പയേ വീഡിയോസൊക്കെ കാണുമ്പളേ ഈ രണ്ട് വയസ്സിന്റെ ഒക്കെ ഒന്നര വയസ്സിന്റെ ഒക്കെ. കാണുമ്പോ അങ്ങനെ രസാ അതെന്ത് രസലെ ഇപ്പ പോയിന്നറി ആ രസൊക്കെ പോയിന്നറി ഇപ്പ ഇങ്ങനെ വാഷിം ദേശ്യൊക്കെ കൂടി വരാൻതൊട്ങ്ങീന്. കരച്ചിലും ഉം കച്ചറയാണോ ആള്.
ആഹ്
ക അട്യോ ഏഹ് പിത്ത പിത്തന ണ്ടാക്കോന്ന് ചോയിക്ക. വീട്ടില് ചെറിയ ആള്.
ഇല്ല ഇല്ല ഏഹ് ഏഹ് ചെലെ കുറുമ്പോക്കെ ആഹ് ഒക്കെ കേറുപ്പം ഇപ്പ അങ്ങനെ കേറുന്നുല്ല പേടിന്റവക്ക്പ്പം.
ആഹ് ചെല മക്കൾക്ക് തീരെ പേടിണ്ടാവൂല എല്ലട്ത്തും കേറി ജനൽലൊക്കെ പറ്റിപിടി ച്ച് കേറ അതൊക്കെ ഈ നടന്ന് ലെവലായി വന്നാ പിന്നുള്ള പരിപാടി ഇതാണ് അവര്ക്ക്. കേറല് മേലക്ക് മേല ശെ ശെലെ കുട്ടികളൊക്കെ പിന്നെ ങ്ങന അമർന്നിരി ക്കുട്ടോ
ആഹ് ആഹ്
കേറി മറിഞ് നടക്കും കുട്ട്യോള് കസേരച്ച് കേറ. ആഹ് ഇവിടെക്കെള്ള പരിപാടിയാണ് എപ്പൊ നോക്കിയാൽ സ്റ്റൂളും കൊണ്ട്ങ്ങ നടക്കും. ന്നട്ട് ഫേനും ലൈറ്റ് ഒക്കെ ഇട്ടക്ക അങ്ങനത്തൊ ക്കൊരോ പരിപാടിയേനു
അതെ.
ഉം എഹ് എത ബാക്കി മൂത്ത ആൾക്കാരുണ്ടോ മോന്.
ഓഹ്
മൂത്താ എത്ര ആളാ.
ഇക്ക് ഒരാളൊള്ളൂ.
ങേ മോനെന്നെ ഉള്ളൂ.
ആഹ് ഇല്ല ഇന്ന് ഞാപിന്റെ വീട്ടിലാ ഏഹ് ഞാന് പിന്റെ വീട്ടിക്ക് വന്ന്. ക്ക് രണ്ടാച്ചയ് ഇന്ന് പോവാച്ചിട്ടേര്ന്ന് അപ്പൊ അവിടത്തെമ്മാക്ക് എന്തോ ജലദോഷം പനിം. ക്കയിട്ട് ഇന്ന് വരണ്ട നാളെ വന്നാ മതി ന്ന് പറഞ്ഞു.
ആഹ് കുട്ടീനേം കൊണ്ട് ലേ. ഉം ഇപ്പത്തെ പനിയും ജലദോഷൊക്കെ ഭയങ്കര പ്രശ്നാണ്.
അതന്നെ ഇപ്പൊക്ക ശ്രദ്ധിക്കണോം കുട്ടികളാകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മക്ക് പിന്നെ എങ്ങനെയെങ്കിലും അട്ജസ്റ്റ് ചെയ്യാം.
അതല്ല ആഹ് അവർക്ക് പെട്ടെന്ന് പി പിന്നെ. പകരും പെട്ടെന്ന് പിടിക്കയും ചെയ്യും കുട്ടികൾക്ക് പിന്നെ. കാലാവസ്ഥയും അയിന് പറ്റിയൊരു കാലാവസ്
അതെ അതെ ആഹ്.
ആഹ് ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ നല്ല തിരക്കാണ് ഇപ്പോ പനിയന്നെ. പല ഐറ്റംസ് പനിയുണ്ട്.
ഉം.
ഇപ്പം. ഉം ഞങ്ങളവിടെപ്പോ രണ്ട് മൂന്ന് ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാറിന്നു. ജാഗ്രത വേണം ഒക്കെ പറഞ്ഞ് മെസ്സേ ഇന്ന്ണ്ട് കുട്ടിയാക്ക് ആഹ് എട്ടും ഒമ്പതും വയസ്സ് ആഹ് ഇവിടെ അടുത്തല്ല നമ്മളെ ഹെല്പറിന്റെ ഹെൽത്ത് സെന്ററിന്റെ കീഴില്. ആവുമ്പോ എല്ലാർക്കും മെസ്സേജ് വരുല്ലോ ഇങ്ങനെ ആഹ് ആശാ വർക്ക ർമാരൊക്ക മെസ്സേജ് ഓലെ ഓലൊരു ഉത്തരവാദിത്താണല്ലോ എല്ലാരേം അറിയിക്കാ എല്ലാരും അയിന് ആഹ് വീടൊക്കെ വൃത്തിയാക്കി വീടും പരിസരൊക്കെ വൃത്തിയാക്കാന്നൊ ക്കെ പറഞ്ഞിട്ട് ഓൽക്ക് ഓലെ ഉത്തരവാദിത്തോല് കഴിച്ചാണ് അപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാരും അറിയല്ലല്ലോ
അതെ
അപ്പം ഷിഗല്ല രണ്ടു മൂന്ന് കുട്ടികള് ഹോസ്പിറ്റല്ലാണ് എന്നറിഞ്ഞു പിന്നെ ഒരാള് മെഡിക്കൽ കോളേജിലാണ് ഒരു രണ്ട് കുട്ടികളൊര് വീട്ട് തന്നെയാണ് ഒരു കുട്ടിയും വേറൊരു വീട്ടിത്തതാണ് അപ്പം എല്ലാർക്കും സൂക്ഷിക്കാൻ വേണ്ടീട്ട് അതീ കലക്ക വെള്ളോം ഈ തോടൊക്കെള്ളോണ്ടേ നമ്മളടുത്തൊക്കെ തോടൊക്കെണ്ടേ അപ്പൊ കുട്ടികളൊക്കങ് വെള്ളത്തിൽ ചാടാൻ പോകും അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടീട്ടാണ് ഓല് പറയണത് വെള്ളത്തിലൂടെയൊക്കെയാണിത് പകരുന്നത് തോന്നണ് കൊതുകിന്റെ പ്രശ്നല്ലാ തോന്നണ് വെള്ളത്തിലൂടെ അങ്ങനെ ഒക്കെ
വെള്ളത്തിനൂടെ ആഹ് പിന്നിപ്പോ ചൂടുവെള്ളം നന്നായി കു കുട്ട്യാക്ക് കൊടുക്കാ തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കണം
ആഹ് വെള്ളം പൊറത്തൊക്കെ പോയി പൊറത്തുന്നൊക്കെ ഭക്ഷണം കഴിക്കണതൊക്കെ നിർത്തുക എവിടെ പോയാലും മക്കക്ക് വേണല്ലോ കുപ്പി വെള്ളായിട്ടും മറ്റേ വെള്ളായിട്ടും
ആഹ് അതും പ്രശ്നമാണ് ഉം
ആഹ് അതൊക്കെരു അതൊക്കീ മഴക്കാലത്ത് പ്രത്യേകിച്ചോ മഴക്കാലത്ത് വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെ അങ്ങനെ ഒരു പ്രശ്നം വരും എന്ന ഏതെങ്കിലും വെള്ളൊക്കാവും കള കടകളിലൊക്കെയുണ്ടാവാ മഴ ക്കാലത്തെന്നെ ഇങ്ങനത്തൊരു പ്രശ്നം എന്നും പ്രശ് നന്നെയാണ് ശ്രദ്ധിച്ചാല്
ആഹ് എന്നും ഇങ്ങനെയൊക്കെ ഇതന്നെ കേൾക്കണത്
ഉം പിന്നെ കൊതുക് ഈ മഴ ഇപ്പം കുറച്ച് ദിവസം മഴയും വെയിലും കൂടി ആയിട്ട് കൊതുകും നിറഞ്ഞുണ്ട് രണ്ടും മഴയും വെയിലും കൂടി വന്നാ അവർക്ക് നല്ല
പിന്നെ വെള്ളം കിടക്ക്ണൊക്കെ നോക്കണം പിന്നെ ഇതായാലും പ്രശ്നാ
ഉം അതന്നെ ഇപ്പം ഈ ചിരട്ട ചകിരി ഈ കുറ്റിക്കാടുകളൊക്കടുത്തുണ്ടെങ്കില് അയിലൊക്കെ കൊതുക് വരും ഉം ഓൽക്കൊരു തുള്ളി വെള്ളം മതി ഒരുപാട് കൊതുക് ഉണ്ടാവാന്
ഉണ്ടാവും ഉം
ഒരു ഒരു സ്പൂൺ വെള്ളം ഉണ്ടായാലൊരു എന്ത്മാതിരി കൊതുകായിന്ന് കേറി വരാ ശ്രദ്ധിച്ച് നോക്കിയാ അറിയാം ഇത്തിരിയെ വെള്ളം ഉണ്ടാവുള്ളു
ഉം
ആഹ് അപ്പൊ ഈ വാർപ്പിന്റെ മോളിലും നമ്മള് കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവും കാണ ഞാനൊക്കെ ചുറ്റുപാടും വെയിലായാലും ഞാൻ ചുറ്റുപാടും നടന്നോക്കും
ആഹ്
എന്തെങ്കിലുണ്ടോന്ന് നമ്മള് ശ്രദ്ധിച്ചാ അത്രയും കൊതുക് കുറഞ്ഞ് കിട്ടുല്ലോ
ഉം ഉം
ശ്രദ് നമ്മള് നമ്മളെ വീടും പരിസരൊക്കെ നമ്മള് ശ്രദ്ധിക്ക പിന്നെ ഉള്ളതൊ ക്കെ പിന്നങ്ങനല്ലേ ഉം അടുത്തടുത്ത് വീടൊ ണ്ടായാലേ കുറ്റി നിങ്ങളൊക്കെ എങ്ങനെ കാടൊക്കെ ഉണ്ടാേ മരങ്ങളൊക്കെ ഉണ്ടാേ അ സ്ഥല ഉള്ള ആൾക്കാരാണോ
ആഹ് ആഹ്
സ്ഥലം ഏഹ് ചുറ്റുപാടും കാടോ അങ്ങനൊക്കെ ഉണ്ടോ
ഒരു വീട് നടു ഭാഗത്ത് ഒരു പറമ്പ്. വീടുണ്ട് ഏഹ് ഉപ്പാടെ വീടും അപ്പുറത്ത് കൊച്ചാപ്പാന്റെ വീടും. ആഹ്
ആഹ് ആഹ്. ആഹ്.
അവിടെ സ്ഥലം ഉണ്ട് അങ്ങനെ.
ഉം ഒഴിഞ്ഞ്‌ കിടക്കുന്ന സ്ഥലക്കെ ഉണ്ടോ?
പിന്നെ പുല്ലും കാട് പിടിച്ച് നിക്കണോ
ആഹ് അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഈ കൊതുകുകള് പെരുകി വരിക ആരും പോയി നോക്കാത്ത സ്ഥലം ഉണ്ടാവല്ലോ. അവിടെ പലേ പ്ലാസ്റ്റിക്കുകളും. ചിരട്ടകളും അങ്ങനത്തെ ബോ ആഹ്. ആഹ് കാടു വെട്ടി തെളിക്കലൊക്കെ കുറവാവൂലേ.
മാങ്ങയുടെ ഇതും മാങ്ങയുടെ തൈയ്യും ചക്കടെ തൈയ്യും. അല്ലതെ ഇങ്ങനെ ഉണ്ട്.
ആഹ് ചക്കയും മാങ്ങയൊക്കെ ഉണ്ടോ വീട്ടില്. ആഹ്.
ആഹ് പിന്നെ ആ വെള്ളം കെടക്കണുണ്ട് അങ്ങനെയൊക്കൊയിട്ട് കുറെ തെങ്ങുകളും ഒക്കെ. കാട് പിടിച്ച പുല്ലും ഒക്കെ ആയിട്ട്.
ഉം അങ്ങനത്തെ. സ്ഥലങ്ങളൊക്കെ ആയ നായശല്യം ഒക്കെകൂടും ആൾക്കാര് പെരുമാറാത്ത സ്ഥലം ആകുമ്പോൾ.
ആഹ് അതെ അതെ.
ഉം നായ ശല്യം ഒക്കെ ഉണ്ടോ?
ആഹ് ഉം വേറെ കൊഴപ്പൊന്നും ഇല്ല.
ഉം. എന്താ ഇന്നത്തെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോ?
ആ, ഇന്നത്തെ പരിപാടി ഇഞ്ഞുണ്ട് കൊറച്ച് ബാക്കി. ഹലോ.